ഹലോ
ആഹ് പറയ് എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ
എന്താല്ലേ വിശേഷം
നല്ല മയല്ലേ
ഉം മയന്നെണ്
അവിടെയൊക്കെ നന്തോര് പെയ്യലാണ്
മഴ അപ്പവിടെ അധികൊന്നില്ല ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴേള്ളു
അല്ലാഹ് ഇവടെ നല്ല പെയ്യലാണ് ഉം നല്ല പയ്യ ഞാനും മോളൂടെ ഇവടെ പൊതപ്പും പൊതച്ച് കെടക്ക്ണ്
ആഹ് ശരി നല്ല സുഖാണല്ലൊപ്പ കെടന്നൊറങ്ങാന്
മഴ പെയ്താ നല്ല തണുപ്പ്ന്നാ ഒരു വെയിലറച്ചാലൊ
ആഹ് ഈ ടറസിന്റെ പെരീം കൂടി ആവുമ്പോളേ
ഉം ഇവിടത്തെന്നൊ ആ ഞങ്ങളുടെ ഓട് വീടാട്ടോ ഞങ്ങക്ക് വീട് വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഉം
ഏ ആശെരി ഞങ്ങൾക്കൊക്കെ അത് ചൂടെന്നെയാണ് പിന്നെ ത വെലിലർച്ചാ നല്ല ചൂടന്നെയാണ്
ചൂടാ ഓടുമ്പൊ വെയിലറച്ചാല് ഓടുമ്പെര ആണെങ്കിൽ നല്ല ചൂടാണേ എന്തൊരു ചൂടാ ന രാ പകല് നമുക്ക് വാർപ്പ് വരിയിലാണ് സുഖം തോന്നും കാരണം വാർപ്പ് ചൂടായി വര ഓട് പെട്ടെന്ന് ചൂടാവാണേ പക്ഷെ രാത്രികുമ്പോ നമക്കുടുമ്പരയിലാ
രാ രാത്രിയ ആ ചൂടത്തൊന്നും ടെർസിന്റെ വീടില് കിടക്കൂല അവരെ എന്തോരു ചൂടുമ്പോകേയില് നീച്ചു പായാൻ തോടങ്ങും
ന്നാ പകല് ഇങ്ങക്ക് അത്ര ബുദ്ധിമുട്ടില്ലല്ലോ
പകലില്ല പകല് പിന്നെ പകല് കൊപ്പല്ല പകല് നല്ല തണുപ്പൊക്കെ ഇണ്ടാവും
എന്ന ഇവിടെ അങ്ങനെയാണ് ഇവിടെ പകല് നക്കൂല കാരണം ഓടങ്ങിട്ട് ചൂടായിട്ടേപ്പ പത ച്ചിട്ട് ചൂടൊക്കെ ഉള്ള്ക്കട്ട് എറങ്ങ
ആഹ്
ഫാനിന്റെ കാറ്റൊക്കെനല്ല ചൂടാക്കാരും പക്ഷെ രാത്രി നല്ല സുഖാണ്
ഏ ഇവിടെ രാത്രി അങ്ങനെയാണ് പകല് കൊയപ്പല്ല പകല് ഇതില്ല പിന്നെ ഞങ്ങളൊക്കെ ഒരു പന്ത്ര യാവോളം സിറ്റ ഔട്ടിൽ കുത്തിർക്കായി അവിടെ കുറച്ചൊക്കെ കാറ്റിണ്ടാവും ഞ അത് ഒരു പാടത്തിന്റെ ഒക്കെ ഏരിയ ആയതുക കൊണ്ട അവിടുന്നൊക്കെ നല്ല കാറ്റ് ഇങ്ങനെ വരും സുഖം പിന്നെ ജനൽ പൊളി ഒക്കെ പറഞ്ഞിടല്ലേ അപ്പം പിന്നും കുറേയൊക്കെ ഇത് കിട്ടും
ഇപ്രാവശ്യം ജനലും തുറന്നടാൻ പോല ഉണ്ടായില്ല ഇ്രാവശ്യം ഓകെ പാമ്പ് കേറില്ലേ
ആഹ ഇ പ്രാവശ്യം പാമ്പും തിരക്കേനി അപ്പളും പേടനി ആകെ എല്ലോടത്ത് കൂടെയും പാമ്പ് ഉം ആഹ് പാമ്പ് അവിടെ കയറി ബട്ടില് കയറി പാമ്പ് എറ കണ്ട് ഒരു വറക് എടുക്കാൻ പോവാനും കൂടും പേടിയരുന്നു
ഇവിടെ ഞങ്ങള അടുത്തൊരു കാവ്ണ്ട്
ആഹ
ഇവിടെയാണെങ്കിൽ ഈ അവിടെ പാമ്പ്ണ്ട്ക്ഷെ ഞങ്ങള പാമ്പിനും ഞങ്ങള്ൾ കണ്ടിട്ടില്ല അങ്ങനെ
ഏ കാവിലൊക്കെ നല്ല പാമ്പാൾ ഉണ്ടാവും പറയുന്നേക്കാ
ആ പറയണേക്കാല ഇപ്പൊ ഒലെ അവിടെനെ കവാക്കി ഒഴിച്ചിട്ടതാണോ അങ്ങനെ പാമ്പുകളൾ ഉള്ളതായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല ചേരണ്ടാവട്ടോ എപ്പോഴും ഒരു ചേരണ്ടാവും
ആഹ് ആ
ക എല്ലോടത്ത ഒരു ഒറ്റരു ചേരാണ് ആ ചേര എല്ലോടത്തും കൂടിയും കാണ ഐനെ
ഉ ചേരടി മ്മക്ക് പ്പോ പേട ആായി പെണ്ണുങ്ങളാാവുമ്പോ ചേര മേൽക്ക് കേറും പറയുന്നേക്ക
മുറ്റത്തൊക്കെണാവേ
ആഹ്
ഉം പ ആരും അയി ആ ശ്രദ്ധിച്ചലുണ്ട് പക്ഷെ ആ പാമ്പിനെ ആർക്കും കൊല്ലില്ല
ആഹ എന്തണ അവോ അതും അറിയില്ല കൊല്ലാനും പേടിയാണ് നിങ്ങള് അങ്ങനെ കാവൊക്കെ ഉണ്ടാവുമ്പടെേ
നമ്മൾ പറയാലോ ശരിക്ക് പാമ്പിനെ തന്നെ കൊല്ലാൻ പാടില്ലല്ലോ
ആഹ പാടില്ല പഷേ നമ്മള് കൊല്ലും ചെയ്യും ഇങ്ങനെയൊക്കെ അ ജീവൻ കളീണ കാണുമ്പോ കൊല്ലാൻ തോന്നുംചെയ്യും
ആ പാമ്പിനെ എല്ലാരും തച്ചു ല്ലും പാമ്പിനെ ആരും വെറുത വിടൂലല്ലോ
അതന്നെ ആരും എല്ലാരും തച്ച്
എ പ പാമ്പിനൊക്കെ തച്ചല്ലോ ട്ടോ ഈ ചേരനന്ന്ര ഒന്നും കാട്ട
ആഹ് ചേരനെ കട ചേര അങ്ങനെ കടിച്ചൂല്ല കടിച്ചാത്തന്ന ചേർക്ക് വേഷമല്ലല്ലോ ഉ പക്ഷെ മേ മേത്ത് കയറും പറയണൊക്കെ പെണ്ണുങ്ങൾക്ക് നമുക്ക് മെൻസസ ഒക്കെ ആവുമ്പോഴൊക്കെയ ആ ടൈമിലൊക്കെ കയറും പറയുന്നേക്കാ
ഇവിടെ ഞാൻ ആകെ പാ ഒരു പാമ്പും െറക്കനു അന്നാണെങ്ക ആ പാമ്പ ഏത് പിന്നെഈ വേനൽക്കാലത്ത് തന്നെ ഈ പാമ്പാളി് മാളത്ത നിന്ന് പുറത്ത്റങ്ങുല്ലോ ചൂട് ഉം ചൂട് താങ്ങായിട്ട് ഇ പ്രാവശ്യം അങ്ങനെയനെയ റിയാം ജനലൊന്നും തുറന്നടൻ പേടിയനു
ഇന്നലെ മിഞ്ഞാന്ന ഇണ്ട ഇനി എന്റെ
ഉള്ള ഉണ്ടായി ഓടി
ഉ ഉ ഒ അണലി അതൊണ്ട് വലിയൊരു പാമ്പ്ടെ ചത്ത എടുക്കുന്ന എന്റെ വെറ വിറഗിന്റെ അപ്പുറത്ത് വെറകിൻന്റെ അപ്പുറത്തെ വലിയൊരു പാമ്പ് പിന്നെ പൂച്ചാളന് മയിലാള ഇഷ്ടം പോണണ്ടതില് മയിലാള് കൊത്തിക്കന്നത് എന്താണാവും
നി പേടി ആയില്ലേ
പേടി നല്ല വലിയ പാമ്പ യിനിഎനിക്കിപ്പൊ വെർക് വടുക്കാൻ പോകുമ്പോക്ക ഇങ്ങനെ പേടിയാവും അതിന്റെ ഉള്ളിലേട്ട ഇണ്ടാവോ ഈ സീറ്റിട്ട് ഇങ്ങനെ മൂടിയിക്കല്ലേ
ആ അത ആത് നല്ലോണ്ണം കൊട്ടികള ഉണ്ടിട്ടില്ല വറക എന്തേലും വല്ല കോലേറ്റൊക്കെ ഒച്ചുണ്ടാക്കി പൊയ്ക്കോളോണ്ടു
കൊത്ത് ഇപ്പൊ ഈ തണുപത്ത് ഇങ്ങനെ പോല നല്ല സ്ഥലത്ത് വന്ന് കടക്കണൊക്കെ ഉണ്ടാകും ചെലപ്പോ അപളോ മഴല്ലേ
ഓല് മഴയത്തും വേനൽക്കുംഒക്കെ പുറത്തിറങ്ങി നല്ല സ്ഥലം നോക്കി വരും മഴ പെയ്യുമ്പോേൽക്ക് ചൂടും വേണം ചൂടുണ്ടാവകുമ്പോഒൽക് തണുപ്പും മാണം
ഉം ഞാൻ പറയയും ചെയ്തു അതൊക്കെങ്ങട്ട് കടിച്ചിട്ടുണ്ടെങ്ങി. ജീവംന്നെ എല്ലാം നോരം കൊണ്ട് എല്ലാം കഴിയും ജീവം പോകും.
എലകി ഞങ്ങളൊ അമ്മായിന്റെഒരു എന്താണ് മരോളെ സിറ്റോട്ടന്ന് പുറത്ത്ക്ക് ഇറങ്ങിയതാ പാമ്പ് കൊത്തി അണലി ന്നെ
ആഹ് അതന്നെ
അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിക്കൊ കൊണ്ടോയി എന്താണ് അതൊണ്ട് അപ്പ തെ വെഷം ഒക്കെറക്കിച്ച് എല്ലാം ചികിത്സെ കഴിഞു പക്ഷെ ഇപ്പോഴും ബ്ലഡ് ഇങ്ങനെ എപ്പഴും കുറയും ബ്ലഡ് കറ്റണം എന്നിട്ട്.
ഏ കൊറയെ
ബ്ലഡ് കുറയ
ആഹ്
അത എന്തെങ്കിലും കിട്ടികഴിഞൽ ചലത് നമുക്ക് കാലാകാലതി നായി അത് മാറി രണ്ട് വർഷം യി പക്ഷെ എപ്പോഴും എന്തയ്യാണ് ബ്ലഡ് അങ്ങനെ കുറയും അന്ന് മുതലേ ബ്ലഡ് കുറ കുറയും ഇപ്പോളും കുറയും അത് എക്ക വിചാരിച്ചു ഇതിന്റെയാണ് ശരിയാവും ശരിയാവും ഞ എന്നല് ശരിയാ വേരിക്കും അല്ലെ ചെിലത എന്തേലും കിട്ട കഴിഞ്ഞാൽ നമുക്ക് കാലാകാലത്തിനായി അറിയാ
അതന്നെ
എന്നിട്ട് കുറെ കാലം ഐ സി ലൊ ക്കെ കിടന്നേ
ആഹ്ആഹ്
ചെറിയ കുട്ടി ഉണ്ടായിനു ആറു മാസക്കൊയ ഒരു കുട്ടിയൊക്കെ ഉണ്ടായിനു.
ആഹ കുട്ടികളൊക്കെ ഇണ്ടാവുമ്പോളണ്. ഞമക്ക് ഒരു അതന്നെ ഒര് നോക്കാൻ കഴിയൂലോ ഒരാണെങ്കി നമ്മുക്കൊരു സ്വയ്രം തരൂ തരുല്ലല്ലോ കിടക്കാനും കൂടി ഒരു സൈരൃം തരുരല്ലോ?
കുറേ ദിവസം പോ എന്താണ് ആശുപത്രിയിലൊക്കെ ഐ സി ലൊക്കെ കടന്നു എന്നാൽ തന്നെ പാമ്പ ന്നെ ഇന്നതാണ് പാമ്പുന്ന് കണ്ടുവ അപ്പൊ തന്നെ എടുത്ത് കൊണ്ടയി ഈ വേഗം നമ്മള് ചികിത്സകളൊക്കെ വേ വേൻ തുടങ്ങി.
ആഹ് അതുകൊണ്ടാകാരം അങ്ങനെങ്കല്ലാം അങ്ങനെ രക്ഷപ്പെട്ട പെട്ടത് അല്ലെങ്കിൽ അണലിയൊക്കെ കടിച്ചാല് നല്ല
ആഹ് ആണലി അണുനും കണ്ടു അണലിന് കണ്ടു അപ്പൊ തന്നെ എടുത്ത് മണ്ടി എന്താണ്.
കടിച്ചാലയിന് ഓൽ അങ്ങനെ എവിടുക്കും ദൂരത്തേക്കെ അങ്ങെ പോകുലല്ലോ അവിടെ എവിടെയങ്കിലൊക്കെ ആയി് മയങ്ങി ഇങ്ങനെക്കുമ്പോ ഉ അങ്ങനെ പറയണേക്കാ
ഓല്ക്ക് എന്താണ് ഓൽ പറയുംത്ര ഒ ഓൽക്ക് ഭയങ്കര വിഷമാവും. പിന്നെ ഓല് ഓലെ ജീവന് വേണ്ടിട്ടാണ്
ആഹ ഓര് ഞമ്മള് പിന്നെ അയ്ട്ടങ്ങളെ എന്തെങ്കിലും ചെലപ്പം മാണെങ്കി ഇട്ട് ചവിട്ടി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തുക്കോ അതോ ണ്ടാവും ഓൽ കടി വെറുതെടെ വന്ന് കൊത്തൊന്നും ഇല്ല എന്തെങ്കിലും
ആഹ ചിലപ്പോ ഒല് ഓലെ സൗണ്ടൊക്കെ കേ കേക്ക എന്തെങ്കിലും ആയിട്ടേ എങ്ങോട്ട് ചഷവട്ടിയി നിന്നിട്ട് പക്ഷെ ഇപ്പോളും അങ്ങനെ കുറേന്ന് പറയാമക്ക് ചില എന്തേലും കിട്ടി കഴിഞ്ഞൽ കാലാ കാലത്തിനായി. മാറിയാ മതിയേന്ന് പറയും ഞങ്ങള്യ
അതന്നെ ചെറിയ പെൺകുട്ടിയക്കാരം
ഉം ചറിയ കുട്ടിന്നേ ആണ്
ആഹ് അല്ല ഓൾക്ക് പ്രായുണ്ടോ വയസ്സുണ്ടോ
അങ്ങനെ ചോയ്ച്ച എനക്ക്റിയില്ലാട്ടല്ലേ
ആഹ്
വയസ്സ് ണ്ടോ ചോയ്ച്ച വലിയ വയസ്സ് പറയ ഒന്നും ഉണ്ടാവില്ല
ആൗലല്ലേ അറിയ
ഏയ് അങ്ങനൊന്നല്ല
ആഹ്
എന്താണ് ഒരു മുപ്പത് മുപ്പത്ത അഞ്ചിന്റെ ഉള്ളിലൊക്കെ തന്നെ.
ആഹ് ആഹ്
അത്രൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പാവ എന്നാലുംന്നറയേ ചെറിയ പ്രായം തന്നെയാണ് ജീവിതം തുടങ്ങ തന്നെയാണ്.
ആഹ് ആഹ് എന്നട്ടന്താ കു.
നല്ലോ നോക്കണ. ഏ ഓൾ രാവിലെ കുറെ ഒന്ന്റങ്ങിച്ചു പിന്നെ നല്ലവണ്ണം ഇറങ്ങീട്ടു ഇപ്പോ ദ ഇവിടെങ്ങനെ കട ക ചോളി പൊടിച്ചിട്ട്.
ഏ കുട്ടിക്ക് പനിക്ക് ഭേദല്ലേ.
ആഹ ബേദണ്ട് രാത്രി ഒന്നും ഉണ്ടായില്ല പിന്നെ ഒന്ന ഉറങ്ങി നോക്കുമ്പോണ്ട് നല്ല പനി.
ആഹ അയിന് രാത്രി തന്നെ ഇപ്പത്തെ പനിയൊക്കെ പകലൊന്നും ഉണ്ടാവൂല. രാത്രിയായ വരുമ്പനിയാണേകാരം ഇന്നാ പനിച്ചാലോ ഭയങ്കര ക്ഷീണാണ്.
ആഹ് ക്ഷീണം തന്നെ ആ കൊറോണ വന്ന അവിടന്ന് ഇങ്ങട്ട്. ദ് പിന്നെ ഒരു സുഖല്ലാത്തൊരു ഇതിലേ
അതന്നെ നിങ്ങളൊക്കെ കൊറോണന്റെ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണും പറയുന്നുണ്ട് എല്ലാരും.
രണ്ടെണ്ണം വെച്ചക്ണു
അത് ശെരി നിക്കൊന്നും വെച്ചിട്ടില്ല
തീരെ വച്ചിട്ടില്ലേ അപ്പൊ നിങ്ങളെവിടെനു ഹ ഹ
ഹ ഹ എനിക്കന്ന് പി പിന്നെ കുട്ടീനെ ൻ്റെ ചെറ്യാ കുട്ടീനെ വയറ്റിലണ്ടായിക്ക നേഅപ്പൊ അന്ന് ഡോക്ടറെ കട്ടാൻ വാണ്ടി കാണ്ട് ആശുപത്രിക്ക് പോയാൻ ചെക്ക് ചെയ്യാൻ വാണ്ടി പോയ അപ്പം അന്നൊക്കെ ഡോക്ടർമാർ റൂമിൽ കയറ്റണങ്കിൽ ചെക്കപ്പ്ണ്ടാവുല്ലോ കൊറോണന്റെ ചെക്ക് ചെയ്തപ്പോ നിക്ക് കൊറോാണ. പോസിറ്റീവാണ് അപ്പം പിന്നെ. കൊറോണ പോസിറ്റീവായാൽ പിന്നെനിക്ക് സുചി വെക്കൂലാ അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ളൂ വയ്ക്ക അയില് രക്ഷപെട്ട അതിന് ഞങ്ങള് പിന്നെ കൊറെ ക്വാറന്റീൽ ത്തോടെരുന്ന് എവിടുന്നൊക്കെ വീളി വന്നീന ആൾക്കാര് ഇന്നോട്. റ്റക്കെ റൂമിൽ കൊക്കാനക്കെ പറഞ്ഞ കഴിഞ്ഞി കുട്ടൾക്ക് ഭക്ഷണം ണ്ടാക്കികൊടുക്കാൻ പറ്റുലാ ന്നക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ ക്ഷെ ഞങ്ങളാ അഞാന്നും ചെയ്തിട്ടില്ല ഇനി എല്ലാവർക്കും ഞാനല്ലാതെ ഇപ്പോ ആരാ വേറെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ് ആഹ്
അങ്ങനെ ഒറ്റയ്ക്കു അങ്ങനെ ഒറ്റപ്പെ ട്ട് ഓലഅങ്ങനെ ഒറ്റപ്പെപ്പെടുത്തിയതുകൊണ്ടാണ് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചത്. പേടിച്ചിട്ട് ചെലോര് മരിച്ചതാണ്
ഇപ്പൊ പണിക്കൊന്നും പോകാതെ പത്ത് പതിനഞ്ച് ദിവസം ഇവിടെ ഇുന്നട്ടോ പിന്നെ അത് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ. മൂന്ന് മാസം കഴിഞ്ഞ് വേദനയിങ്ങാണ്ട് പ്രസയിച്ചാന് അങ്ങനെ. പോയപ്പോപിന്നെ കൊറോണ അതക്കെ മാറിപ്പോ നോർമൽ ആയി നെഗറ്റീവായിന് പിന്നെ എനിക്ക് വേദന ആയിങ്ങാണ്ട് പോയി പിന്നെ ടെസ്റ്റ് ചെയ്തൊക്കെ അപ്പളും ഉണ്ട് പിന്നെന്നെ ലേബറൂമിലൊക്കെ വേറെ ഒറ്റയ്ക്ക് ലേബർ റൂമും. പിന്നെ ഞങ്ങളെ ക്വാറന്റീൻ വേറെ വാർഡിലൊക്കെ കടത്തി. ആയിന്റെുള്ള്ക്കെ ഉം അയിൻൻ്റുള്ളിക്ക് ന്നെ ഭക്ഷണം ക്കെ ഓര് കൊടുന്ന ന്നേക്ക്യ്നി നിർത്ത് ണോലെ ആരെം പൊർത്ത്ക്കാടെ അറങ്ങാനൊന്നും അയിക്കൂ ലേനി
ഉം
ആരാ നിക്കണന്നീച്യാ ഓലെന്നെ പോരോണം നി
ഭയങ്കര ഇങ്ങൾത് കേക്കുമ്പോ ഭയങ്ക സങ്കടം വെരാ അഹ്
ആഹ് മാറി നിക്കാനന്നും പറ്റൂ ന്നാ ൻക്കൊരു പ്രശ്നം ഉണ്ടായിട്ട്ല്ല ഒര് ജലദോഷം കൂടിയില്ല ൻക്കൊരു കൊയപ്പുംല്ല
ശരി യന്നാ വെക്കാ ട്ടോ ശരി ശരി ന്നാല് റ്യവിളിക്കണ്ട്
ആഹ്